ആഹ്, കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. മയൊക്കെ ആവുമ്പോ നെറ്റ് വർക്ക് ഒക്കെണ്ടല്ലാ
ആഹ്.. ഇഷ്യു ആര്ന്നു. രണ്ടുസം മുന്നേ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ഒന്നും കേ
ആണല്ലേ? ആഹ്.. ആഹ്, മഴ പെയ്ത്, മഴ മാനത്ത് കണ്ട് കഴിഞ്ഞാ ഇതാ പ്രശ്നം. നെറ്റു ഇല്ല, കറണ്ടു ഇല്ല
അതല്ലലായി, അതുവരെ തയ്ച് വെട്ടി ചെയ്യത്തില്ല. അവര് വന്നിട്ട് ആ സമയം കറണ്ടും
ഈ വീട്ടൊക്കെ അവിടെ മായേ സമയത്തൊക്കെ ഇല്ലേ?
മഴ കഴിഞ്ഞ്, പിറ്റേ ഇച്ചിരി വെയ്ൽ കാണുമ്പോ എന്നാ കാലത്തെ വെട്ടി
അത്, ഈ ഉണക്കത്ത് വന്ന് ടച്ച് ചെയ്തില്ല. അന്നെങ്കിൽ നമുക്ക് ആ വെ തീരിട്ട അങ്ങ് പോ. എന്ത് ഈ കാണിക്കുന്നേ?
ദിവസം കരന്റ് ഇല്ല ഏണിച് എറച്ചി വെട്ടാൻ പോയി.
അന്നിട്ട് പറയുന്നത് അന്നിട്ട് ഇപ്പോ പറയുന്നത്. ആഹ് എന്നിട്ട് ഇപ്പം പറയുന്നത് എന്ത്‌
ആ പറഞ്ഞോ പറഞ്ഞോ.
പെർണവ മഴയിലത്തൊണ്ട കറണ്ടിന്റെ ലേസിയുടെ കുറവ്. മഴ പെയ്യുബോ എന്താ കറണ്ട് ഇല്ലാതാനല്ലേ.
അമ്മാവ് സത്യമാ
വാക്ക്മാറ്റാൻ ഇവരൊക്കെ കഴിഞ്ഞേ ഏതിന് ഏതായാലും ഇവരന്നല്ല ഏത് ഗവൺമെന്റായാലും ഇവരെ കഴിഞ്ഞു വേറെ ആരൂല്ല.
ഒന്ന് കെ സ് ഇ ബി വിളിച്ച് നോക്കി എടുക്കത്തില്ലല്ലോ
എടുക്കത്തില്ല എടുക്കത്തില്ല അവര് തെരക്കില തെരക്കില തെരെ കിലാ, പറയാണ് ആര് വിളിച്ചാലും ഇങ്ങനെയൊകെയിരിക്കും ഇവിടെ. ഒക്കെ ആണെങ്കിൽ ജാഥയായിട്ട് പോവുന്നെ ആൾക്കാർ കെ സ് ഇ ബി, മൂന്നിന്ന നമുക്ക് നല്ല ഈ പ്രാവശ്യത്തെ ഒണക്ക് നല്ല ഒണക്കലായിരുന്നോ. അപ്പോ ആ എന്താ സഹിക്കാൻ പറ്റാത്തെ ചൂടല്ലേ ഇന്നലെ രാത്രിയിലൊക്കെ. അപ്പോ ഇവിടന്നൊക്കെ ജാഥയട്ടായിരുന്നാ കെ സ് ല് മാർച്ച് ചെയ്യാൻ പോവുന്ന രണ്ട് മണി ഏ മൂന്ന് മണി ആ ഒരു മണി സമയത്തൊക്കെ. രാത്രിയിൽ
ആ, അത് പിന്നെ വേറെ പിന്നെ ആഹ് ഇനിയിപ്പോ ഉം പെശാലയിട്ടൊന്നുല്ല മോരുകറി പിന്നെ ചമന്തി. ഈ തീയല് പോലെ അത്രെകൊള്ളു.
ആണോ എന്തോ ബാക്കില് സൗണ്ട് കേൾക്കണ്.
ബാക്കില് അപർത്തെ വീട്ടില് ഒരു പട്ടിയുണ്ട് ആ പട്ടി എപ്പോഴും കോര
ആണോ ആ ഇടക്ക് സ്റ്റേക്കാവുണ്ട് ക്ലിയറയിലെങ്കിൽ അത് ച്ച്. ഉം പിന്നെ ഉം പിന്നെ എന്താണ്.
വൈഫൈ ആണോ മറ്റെയാണോ മൊബൈലാണോ അവിടെ അപ്ഡേറ്റ്.
എന്തോ.
മോബോയിൽ നെറ്റ്‌വർക്ക് ആണോ വൈഫൈ ആണോ.
ഇവിടെ നെറ്റ്‌വർക്ക മൊബൈൽ നെറ്റ് വർക്കാ. ഉം അവിടെ വൈഫൈ ആണോ.
ആഹ് ഇപ്പോ കേൾക്ക ചേലെ സമയത്തൊക്കെ കുഴപ്പം.
ആലെ, ആ ആഹ് ആഹ് ഞാൻപറയുന്നേ ക്ലിയരണന്നോ
ഓ ഇപ്പോ കൊഴപ്പില്ല കേക്കാം.
പക്ഷെ എനിക്ക് അവിടുന്ന് എന്തോ ബാക്കിലൊക്കെ കൊറെേ സൗണ്ട് കേൾക്കുന്നത് പോലെ.
താത്ത ഇപ്പോ കേൾക്കുന്നുണ്ടോ നേരത്തെ ഒരു പട്ടിയുണ്ടായിരുന്നു.
അത് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ ആ വീട്ടിലുണ്ടോന്ന് ആയി ഇപ്പോം അപ്പം ക്ലിയരായി വീട്ടിലുണ്ടില്ലേ പട്ടി ഒന്ന്.
ഇല്ലേ ഇവിടെ ഇവിടത്തെയല്ല അപർത്തെ വീട്ടില അപ്പോ അവിടെ ഈ എന്തേലും പൂച്ച എന്തേലും അങ്ങോട്ട് ചാടിയാൽ മതി അവിടെ കടന്ന് കൊറക്കാൻ..
ആണല്ലേ ആഹ് ആ പിന്നെ നമ്മുടെ വീട്ടില് ഒന്നുല്ല വളത്തുന്നേ.
വളത്തുന്നേ കോഴി കുഞ്ഞുങ്ങളുണ്ട്. ഏ ഏഴു കോഴിക്കുഞ്ഞുണ്ട്, ലെ.
കളറ് കോഴിയാണോ.
മറ്റേ ഏ സാധ മഞ്ഞയും എല്ലാ കളറും ഉണ്ട് ഇപ്പോ കറുപ്പോകേണ്ട് മറ്റേ ഇവിടെ ഇവിടെ ഇബന് മോനാണങ്കിൽ ഈ കോഴി കിയോ വിരിക്കണം എന്ന് പറഞ്ഞ് ആദ്യം ഇൻക്യൂബേറ്റർ ഉണ്ടാക്കിയായിരുന്നേ.
ആഹ് ഹാ ഹ
അപ്പോ അത് ശരിയായില്ല അപ്പൊ ഈ ഓർഡർ ചെയ്തിട്ട് എട്ട് മുട്ട വെ ന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങാണ്ടോ വാങ്ങിച്ച് വാങ്ങിച്ച് ഈ നമ്മുടെ നാടൻ കോഴിമുട്ട കിട്ടുന്ന വീട്ടിൽ പോയിട്ട് അവരോട് പറഞ്ഞീ മു ട്ട വിരിയുന്നത് നോക്കി എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ അ എട്ട് മുട്ട വെച്ചതില് ഏഴെന്ത് ഇരുപത്തൊന്ന് ദിവസ ആയപ്പോ ഏഴ് മുട്ട വിരിഞ്ഞു.
അതെ ആഹ്ഹഹഹഹ്
വിരിഞ്ഞ ആ കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ
ആഹ ഹാ ആഇപ്പഴും വീണ്ടും സ്റ്റക്ക് ആവുന്നുണ്ട് കേട്ടോ.
റേഞ്ചിന്റെ പോന്നതിന്റെ അരിക്കും ഞാൻ ഫ്രണ്ടിലോമ് ആഹ് പിന്നെ അങ്ങനെ പൂച്ച വന്ന് ഇങ്ങനെ വന്ന്
ആഹ് നല്ല ഇച്ചിരി വലുതായില്ലേ? വെളീലൊക്കെ ഇറങ്ങി നടക്കാറായില്ലയോ?
വെളിയിലോട്ട് അയിനെ ഇറക്കി ഉടനെ ഇച്ചിരി ആയില്ലന്ന് പറഞ്ഞാ ചെറിയ മീഡിയം ആയതേ ഒള്ളൂ അയിനെടു ത്തോണ്ട് പോകും പൂച്ച കടിച്ചോണ്ട്
ആഹ് ഹഹ
ആദ്യത്തെ ട്രിപ്പിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു അത് വെളിയിലോട്ടൊന്ന് ഇറക്കി യതേ ഒള്ളെ പൂച്ചയങ്ങനെ എടുത്തോണ്ട് പോയി കാണുന്നില്ലത് ചത്തോ എന്തോ
ആഹ ഹഹ
അതീ പിന്നെ ഇറക്കത്തില്ല അല്ലേൽ ഇനി ഏഴെണ്ണത്തിനെ എടുത്തോണ്ടോ
ആ അറിയാൻ വയ്യ ഇവിടൊക്കെ നമുക്ക് ഇവിടൊക്കെ ഭയങ്കര പട്ടി കീരി ശല്യൊക്കെണ്ട്. അതുകൊണ്ട് ഒന്നും വളർത്താൻ പ ഇല്ല
വയലിറമ്പാണോ അങ്ങനെ ഏരിയാണ് ഗ്രാമം
അപ്പണ്ട് ആഹ് പണ്ട് വയലേരിയൊക്കെയായിരുന്ന് പണ്ട് പിന്നെ എല്ലാരും മേടിച്ചത് നികത്തി ഇപ്പൊ വയലും ഇല്ല വരമ്പും ഇല്ലാത്ത അവസ്ഥ എല്ലാരും വീട് വെച്ച് പന്നി വല്ല്യേ ഇല്ല പന്നീ ശല്യമൊന്നും ഇല്ല അങ്ങും ഇങ്ങൊക്കെ കണ്ടന്ന് പറയും നമ്മള് തുവരെ കണ്ടിട്ടൊന്നൂല്ല. കൃഷിയൊന്നും ഇല്ലാത്തൊണ്ട് ശല്യമൊന്നൂല്ല. അവിടൊക്കെ ഉണ്ടോ?
അവിടെ പണി കണ്ടത്തിന്റെ അങ്ങ് താഴെ ഒക്കെ ഉണ്ട്.
ഉണ്ടല്ലേ ആ ആ കൊറച്ച് നാള് മുമ്പ് പന്നി ഒരു എന്താ പറയാ പന്നി ഒരു ഫേമസ് ആയിട്ട് നിന്ന സമയമായിരുന്നെ എല്ലായിടത്ത ത്തും പന്നി ഇറങ്ങി പന്നിയിറങ്ങി അങ്ങ എന്റെ വീടിന്റെ അടുത്തൊക്കെ ആ എന്റെ വീടിന്റത് അതെയോ എന്റെ വീടിന്റെടുത്ത് ത്തൊക്കെ കിണറ്റിലൊക്കെ വീണ പന്നി പിന്നെ എന്റെ ബ്രാദ റാണെങ്കി എന്റെ ബ്രദറാണെങ്കിൽ വെളിയില് അകത്തെ പൈപ്പിൽ വെള്ളം ഇല്ലായിരുന്ന സമയത്ത് ലൈൻ പൈപ്പിലെ വെള്ളം ടോയ്ലറ്റിൽങ്ങാണ്ട്ന്നാണ് വെള്ളം പിടിക്കണു ത്തിരി ത്തിരി രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ ആ സമയത്ത് ഉം വെള്ളം പിടിക്കാൻ ഇറങ്ങിയപ്പോ ഒരു ശബ്ദം കേട്ട്. ശബ്ദം കേട്ട്ന്നാണ്ടനങ്ങ്ന്ന് നോക്കിയപ്പം പന്നി ചേട്ടോടി ആ വെള്ളം അവിടെട്ടിട്ട്
പ്പൊവരാ
ആ ഇത്ത്തുന്ന് പറയാം എന്നി്ട്ടാ ഞ എൻന്റെ വീടുത്തൊക്ക രണ്ട മൂന്നേർക്ക് കുത്തൊക്കെ കിട്ട മെഡിക്കൽ കോളേജിലെ ഒക്ക ആയിരുന്നു
വണ്ടി വരെ കുത്തിഇടല ഞങ്ങളെ ഇവിടെ ഒരു മീൻ കാരൻ വണ്ടി പാർക്ക് ചെയ്തത് കുത്തിമലത്തി പരുവായി വണ്ടി നന്നാക്കാക്കാനൊക്കെ
എന്തയും അവ അവരെയും പറഞ്ഞ കേട്ടാര്യമില്ല കാരണം മനുഷ്യൻ കൈട കൈ കിടത്താത്ത സ്ഥലം വളരെ ചുരു യാണല്ലോ അവരുടെ കാട് കയറി എല്ലാം നശിപ്പിച്ച് അവരതുകൊണ്ട് നാട്ടിലോട്ട് കേയറണം. അപ്പൊ അതിനേും പറയാൻ പറ്റില്ല. അതിന്റെ ആവാസ വ്യവസ്ഥയ എല്ലാം നശിക്കുമ്പോ അത് അതെന്ത് ചെയ്യാൻ പറ്റും.
ആനയെ കണ്ടില്ലയോ പിന്നെ അവിടെൊക്കെ ആന സ്ഥിര ഇറങ്ങൂല്ലയോ?
അതാണ് കാട്ടിലുള്ള മരങ്ങള് വെട്ടി വിക്കാനും എന്താ മനുഷ്യന് പണക്കുറിയല്ലേ. അപ്പൊ എന്ത് കിട്ടിയാലും മനുഷ്യന് തികയത്തില്ലല്ലോ. ആ കാട് കേയറി അതാണ് അതെ കാട് കയറി അവരുടെ മരങ്ങളും എല്ലാം വെട്ടുമ്പോ അവർക്ക് ചൂട് അവിടൊന്നും ഭക്ഷിക്കാനൊന്നും ഇല്ല മരങ്ങളെല്ലാം വെട്ടുവല്ലേ. അപ്പൊ അവര് പിന്നെ നാട്ടിലോട്ട് ഇറങ്ങും നമ്മള പിന്നെ എന്താ ഫോറസ്റ്റ് വന്നിട്ട് അവരെ കൊണ്ടോണം അല്ലേ ആ പാവംഒന്നും അറിയാത്ത മനുഷ്യ ർ അതിന്റെ ഫലം അനുഭവിക്കുന്ന കുത്തുകൊണ്ടും ചവിട്ടു കൊണ്ടൊക്കെ
അത് ഇപ്പഴും ഒരു തീരുമാനം ആയിട്ടില്ലല്ലേ?
ഇല്ലല്ല അതാണ്. നമ്മുടെ വീ തന്നെൊക്കെ ആയാലും എന്താ പറയാ വീടിന് ഭംഗി കൂട്ടാൻ പുറത്ത് നിക്കുന്ന മരങ്ങളെല്ലാം എന്തോ ഒരു ലക്ഷണക്കെടാന്നുള്ള രീതിയില മരങ്ങള് വെ ട്ടുന്ന ആർക്കും തൂക്കാനൊന്നും വയ്യ കരിയിലൊക്കെ വന്നിട്ട് അത് വെട്ടന്ന്.
അതെ അതെല്ലാം വെട്ടി കളയുമ്പോ എന്താ അതില് കൂട് കൂടിയിരിക്കുന്ന പാവം പക്ഷികള് അതിന്റെ ആവാസ വ്യവസ്ഥ നശിക്കുന്നു.
അതെന്നെ മനുഷ്യർ അനുഭവിക്കും.
ആണ് മനുഷ്യൻ തന്നെ മനുഷ്യ നുള്ള വഴി തോന് കൊളം തോണ്ടന്ന് പറയുന്നത്.
ആ അതെ അതെ അത് നമ്മളെ പോലെ ഉള്ളെ അല്ലെ നമ്മളെ പോലെയുള്ളവർ നമ്മളായാലും നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കാൻ നോക്കും. മറ്റുള്ളവർ എങ്ങനൊയാലും നമ്മാകെണ്ടാനുള്ള ചിന്തയാഗതിയ.
അന്നേ
അവനോൻ അവനവന്റെറെ കാര്യം അങ്ങനെ ആ ഒരു രീതിയിലോട്ട് മാറി.
പണ്ടത്തെ കാലമായിരുന്നു നല്ലത. ഒന്നും ഇത്ര ലഹരി ഇല്ലായിരുന്നു,
ഇല്ലായിരുന്നു ഒത്തൊരുമ ഉണ്ടായിരുന്നു.
ഓണം വന്ന് ഇപ്പ എല്ലാരും ടീവി യടെ മുന്നില്ല.
മ്മ് അതെ അതെ ഓണം വരുന്നതും പോുന്നതും ഒന്നും അറിയുന്നില്ലെന്നുള്ളെ മറ്റേ അങ്ങനെയല്ല പണ്ട ക്കെ എന്ത് രസമായിരുന്നില്ലേ ആ ഓണംന്നൊക്കെ പറയുമ്പോ, ഓണം വരുന്നതിന് ഒരു ഒന്നൊന്നര മാസം മുന്നേ വീടെല്ലാം വൃത്തിയാക്കും, ചുറ്റുപാട് വൃത്തിയാക്കും. ഉപ്പേരിയൊക്കെ വറക്കും അതൊരു ഓളമായിരുന്നു അത്,
വരെ പോ
ആ അതെ അതെ അതെ ഇപ്പൊ ഓണസദ്യ വരെ ബുക്ക് ചെയ്ത് വീട്ടിൽ വരുത്തുന്ന ആർക്കും വയ്യ മെനക്കെടാൻ. മറ്റേ എന്താ പറയാ ബന്ധുക്കളെല്ലാം കൂടെ ഒന്നിച്ച്.
ഇന്ന് ബന്ധുക്കളെയൊക്കെ കാണണെങ്കിൽ പാസ്പോർട്ട് എടുത്ത് അങ്ങ് ഒക്കെ പോണ്ട അവസ്ഥ. ആരുണ്ട് നാട്ടിൽ, എല്ലാരും നാട് വിടുവ.
ആ
എന്തോ ഹം.
അടുത്ത മാസം ഓണാണ് പെട്ടെന്ന് വന്നന്ന് രണ്ടു മാസൊക്കെ ഇപ്പം തീരും. ഇപ്പൊ ഈ മാസം കൂടെ കയിഞ്ഞ ഓഗസ്റ്റ് ഒണൊ.
ആ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാണന്ന്തോന്ന്ന്നു ഓണം എന്റെ ഇരുപത്തഞ്ച അതെ അല്ലെ.
ആ ഈ വട്ടം പെട്ടെന്ന് കൈഞട്ടം സെപ്റ്റംബറിലേനു.
സെപ്റ്റംബറില ഈവട്ടം ആദ്യയിപ്പോ.
അം നേരത്തെ ആയിപ്പോയി അയിന്റൊരു ആരവവും ഒന്നുംല്ലന്നുള്ളയാ.
ഓ ഒന്നുമില്ല ഇനി പരീക്ഷ വരുന്നുണ്ട്‌ അയ്നെന്തോ പഠിപ്പിച്ചിട്ടാന്നനിക്ക
ആ സ്കൂൾ അങ്ങോട്ട് ഓപ്പൺ ആയതേ ഉള്ളൂ അതെ അതെ സ്കൂള അങ്ങോട്ട്. തൊറന്നേ ഉള്ളൂ ഇഹ്.
ആ ഒന്നും ആയി കാണത്തില്ല ടീച്ചർമാരൊക്ക. പരക്കം പായുപ്പൊ.
സത്യം പിള്ളേർക്കൊന്നൊരു റെസ്റ്റ് എടുക്കാനുള്ള സമയംല്ലന്നുള്ളേയാ അല്ലേയൊ. ഓരെ കുട്ടിക്കാലം എല്ലാം ക്ക്ച്ച്. അതെ അവരെ കുട്ടിക്കാലെല്ലാം ഇപ്പം എന്താ പറയാ മൂന്ന് വയസ്സ തൊട്ടേ കൊണ്ടുവന്ന് പ്ലേ സ്കൂള്. എന്തെല്ലാ വാ പ്രീ കെ ജി. അങ്ങനെ പറഞ്ഞ നല്ല സമയം മൊത്തം സ്കൂളിലാ. അവർക്കൊന്നും ആസ്വദിക്കാൻ പോലും സമയല്ല. അതെ അതെ നമ്മളൊക്കെ അങ്കണവാടിലേക് പണ്ടൊക്കെ ആയി. ചേ ഒരോസം പോയെങ്കിലായി ഇല്ലെങ്കിലായി പഷേ ഇന്നത്തെ പിള്ളേർക്ക്. അങ്ങനെ പോലും ഒരു ഇതില്ലന്നുളെ എങ്കിശരി എന്നാലേ ആഹ് ശരി.